എന്താ മളയാല് വ ആകൊക്കെുണ്ട് എന്താ പാടല് വേര് ഇ ഇില
സുഖം ഇങ്ങനെ പൂണണ്ട്
നോ നോമ്പ് നലമ പിൊടിച്ചാ
ആഹ നോമ്പ് തരമ പിടിച്ചാന ആണല്ലോള്ളൂ
ആഹ
പിന്നെ മഴയണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമണ്ടായിുന്നില്ല നല്ല വെയിലായിരുന്നു ഇത്രയംപ്പം അത മഴണ്ട് മൂടി കെട്ടി ീക്കാണ്
ആഹ ആഹ
ഇപ്പത്തെ മഴ വർഷകാലാണല്ല വല്യ മഴ ഇട്ട് ഇല്ലയേനോ
എത മയണ്ടാവല്ല
ആഹ
ഇറക്കും തല ഇറക്കും തലക്കൊക്കെ ആയിറ്റേ
ഉം മഴയള്ളൂ ചിലപ്പോ രാത്രിയാണല്ല അധികം അത്തായത്തിന ഒന്നും തിന്നിട്ടില്ല അത്തായത്തിന അങ്ങനെ നീച്ചിട്ട് ഒറ്റക്ക ആുമ്പ അമ്മക്ക് മട്ടിയാണ് നീ ചാനൊക്കെ
വേറെ ആരുല്ലി വരന
ഇല്ലയാ ഞാനും മക്കള എല്ലേ ഉള്ളൂ
ആ
അപ്പൊ പിന്നെ നീച്ചിട്ടില്ല
ആഹ
ഉ പിന്നെ
പിന്നെന്താ വർത്താനുണ്ട് ഏ
അന്നെ എന്ന്ത്യ തിന്ന്
ഞാൻ ഞാന് ഉറങ്ങുമ്പോ കള കൂട്ടം ഉണ്ടാക്കി ചെയ്യുന്ന ഇര് തത്തിനുള്ളത് അപ്പം ഞാന് ആ രാത്രി ആണ്ട് ചോറന്ന് കിടന്ന്
ആഹ
പിന്നെ ഒരു നാലു മണി ആയപ്പോൾ എന്ത് ചെയ്തു അവലും ച അവലില് തേങ്ങ ചിരണ്ടി ഇട്ട് കാണ്ട് ചായ ചായ മുക്ക ചായ ഒഴിച്ചു കാണ്ട്
കുടിച്ചിട്ടുണ്ടാവു അല്ലെ ആഹ എനക്ക്ത് നല്ല ഇഷ്ടമാണ് ഞൻ അവലും ചായയും കുടിക്കടച്ചിട്ട്ന്നെ ആയിന്ന് അപ്പൊ പിന്നെ ഔല ഇണ്ടായിട്ടില്ല ഔല ഇവിട ഇല്ല കൂടന്ന് കഴിഞ്ഞിക്കണ് ഞാൻ പിന്നെ കുടിച്ചില ഞാൻ ചായ മാത്രം പിന്നെ മോന് വരാൻ നേരം വൈ പോന ഒരു മണി ഏക്കർ വന്ന പാപ്പ പിന്നെ മോനെ ഇടെ അതിലാണ് വണ്ടിന്റെ പണി പഠിച്ചിട്ടെ
അതല്ലടി എന്റെ മാപ്പിളക്ക എന്താ പണി ഏ
ഉ കാക്കപ്പ പോയിട്ടുള്ളൂ ഒരാഴ്ച ആായിട്ടള്ളൂ ഒന്നൊക്കക്ക് പോയിട്ടേ
ഏ പണിയൊന്നും ആയിട്ടില്ലല്ലേ
റൂമിൽ ഇരിക്കാണ് പണിുണ്ട് പണി തന്നെയാണ് പക്ഷെ അവിടുന്ന് ആള് പോയിട്ടില്ല ആ ആൾക്ക് ഈ മുപ്പതാം തീയതി വരക്കും പണിയുണ്ട് അപ്പൊ ഇവർക്കൊന്നാം തീയതി ക കേയറാൻ പറ്റുള്ളൂ ആഹ ഇര് വന്നിട്ട് ആറു മാസം ആവാനായി ഈ മാസത്തക്ക് ആറു മാസം ആവും അപ്പൊ ടിക്കറ്റിന് വില കുറഞ്ഞപ്പോ അങ്ങനെ എടുത്താണ് പോയതാണ് ആഹ് അപ്പൊ ഈ മുപ്പതാം തീയതി അയാൾക്ക് ഇറങ്ങാൻ പറ്റുള്ളു ആ ഷോ പ്പ് കടയിന്ന് അപ്പൊ ഇവരിക്കും ഒന്നാം തീയതി കയറാനും പറ്റുള്ളൂ
പറ്റുള്ളൂ
ഉ അങ്ങനെയാണ് പിന്നെ അ ഞാൻ കൊറച്ച് ജാതിക്കക്കൂരു ഉണ്ടായിന്ന് അപ്പൊ ഡ്രെസ്സുകള് തിരുമ്പി വെച്ചത് ഉണക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഓരോ സ്ഥലത്തു ഇങ്ങനെ പോവും കുന്തൊക്കെ ആയിട്ട് ഇത പറ്റീ അപ്പൊ അവിടെ അത് കൊണ്ട ണ്ടായലിലിട്ടേ അപ്പൊ ജാതിക്കണ്ട് ഉണ്ട് നക്കണണ്ട് കൊറേ ഉണ്ട് അപ്പൊ എനിക്കത് ഒന്നു തോണ്ടണമെങ്കിൽ ഒന്ന് ഇതായ ഇപ്പൊ ഞാാന് ഒ കുറച്ചൊക്കെ ഒന്ന് അർത്ത് ഇട്ടിട്ടുണ്ട് പെറുക്കാൻ പോയി ി അപ്പൊ മഴണ്ട് കറുത്തി ഇരുണ്ട് വാഷിംഗ മെഷീനിില് തിരുമ്പി വെച്ച് ഉണക്കി വെച്ചത് തന്നെയാണ്
ആഹ
അത് വാർപ്പിന്റെ മേലായാണ് അയലിന്റെ ചൂട്
ഇപ്പ എന്തായാലും അതെടു ത്തുകാണ്ട് വാഷിംഗ മെഷനിൽ കൊണ്ടിട്ടു പിന്നെ ഒരു വധം
വാഷിംഗ മെഷീനിലിട്ട് ഉണക്കി വെച്ചതാണ്
ആ
ആഹ എന്നിട്ടാ ഉണങ്ങിയത് ഇ ല്ല സീറ്റിന്റെമോളിൽ ഇടണത്
ഏ
മേലെ ഒരു റൂമിന്റെ സൈഡില് മൊത്തം സീറ്റ് ഇട്ടതാണ്
അ ശരി ആഹ
ഉം അപ്പൊ ആ സീറ്റിന്റെ ചുവട്ടിലാണ് അയകൾ കെട്ടിയിരിക്കണുന്നത് അപ്പൊ അവിടെ കൊണ്ട്‌ ഇടലാണ് അവി ടെ ഇടാൻ കേറിീട്ടുണ്ടായി രുന്ന് നീല ഇന്നലെ
ആഹ ആഹ
അപ്പൊ ഞാാന് വെയിയില് കണ്ടപ്പോ പുറത്ത് ഇ ട്ടാല് ഇനിയിപ്പോ വേഗം അതങ്ങു ഉണങ്ങിഎടുത്തും വെക്കാലോന്ന് കരുതി ഇടാണ്ട് ണ്ട് സീറ്റിന്റെ ചോട്ടൊന്നും ഇടാതെ സീറ്റിന്റെ ചോട്ടിലുള്ള കൂട് ഞൻ പുറത്തേക്ക് വലിച്ചിട്ട്ടു അപ്പൊ ആ വെയിലിന്റെ ചൂട് തട്ടി എടുത്തും വക്കാലോ വിചാരിച്ചിട്ട അപ്പൊ നോക്കുമ്പോ നല്ല മഴയുടെ കറത്തിരുണ്ടൊക്കെ അപ്പ അത വെയില് വരണണ്ട്
ശരിയടി മ മ മഴ പെയ്ത ഫ്രാന്ത് പിടിക്കും
ആഹ പക്ഷെ ഞമ്മക്കി നോക്കീം ഇപ്പ ഇന്ന് നോമ്പല്ല അപ്പൊ നല്ല വെയിലും കൊഴപ്പല്ല ഇങ്ങനെ ഇരി പോണ്
ഉ തെറ്റമുട്ടിർ മരിഭക്ക അല്ലേ
പേ
തട്ടിമുട്ടി മരി വാക്ക
ആഹ അത് മുപ്പത് എണ്ണം തോൽ നമ്മളിപ്പോ തോൽക്കണതല്ലേ
ആഹ
പിന്നെ
ഇങ്ങിട്ട് എന്താ വർത്താനം എന്റെറെ
നല്ലത്
പണ്ടത്തെ പോലെ ഇപ്പ എന്റെ വീളിയൊന്നുഇ ല്ലാ
ഹ ഹ ഹ വിളിക്കാൻ ഒരു ഒ ഴി വു വേണ്ടേ പുതിയാമ്പി ള്ളേർ നാട്ടിലൊന്നുണ്ടാവുമ്പോ വിളിക്കും വിളിക്കാനും ഉണ്ടാക്കാനുള്ള ഒഴിവൊന്നുമി. ല്ല
ആ മാപ്പിളനു ഇപ്പ നേരെആക്കാൻതന്നെ നേരേള്ളു
ആ അത് പിന്നെ ഓർക്ക് അങ്ങടടു തി രിയണമെങ്കിലും ഇങ്ങടടു തി രിയണമെങ്കിലും ഞമ്മള് വേണം ഊരുണ്ടാവുമ്പോ അത് ഇത് നന്ദികേട് അത് ഇത് അങ്ങനെ ഇണ്ടാവും ചില ദിവസം അങ്ങനടങ്ങട് പോവും അങ്ങനെയൊക്കെ കൂടി
ആ പിന്നെ മാപ്പള പൊറത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കില് പുൊറത്തേക്ക് ഇങ്ങനെ പോവക്കാാരല്ലേ
പോറത്തക്ക് അങ്ങനെ പോറത്തേക്ക ആ പോവും പുറത്തുകൾക്ക് പിന്നെ മക്കള് പോയി കഴിഞ്ഞ പിന്നെ ആരുണ്ടാവുല്ലല്ലോ അപ്പൊ പിന്നെ ഒറ്റക്കല്ലേ അതിന് ഈ തെയ്യളും ഇങ്ങനത്തെ ഈ കൃഷി ഈ അങ്ങത്തും ഈ തെയന്റെ ഒക്കെ ഇണ്ട് ഒക്കെ തറവാട്ടിലാണ്
അങ്ങനത്തിനോട് വലിയ കമ്പാണ്
ആഹ
തെയ്യേള് കൂടുന്ന് വെക്കണുന്നത്
എന്ത് തോയ്യ
ഈ ഓരോ ഫ്രൂട്ട്സിന്റെയും അത് ഇത് പറഞ്ഞിക്ക ണ്ട് ഇങ്ങനെ കൊടുന്നക്കും മൂച്ചയും അങ്ങനത്തെ ആ മാങ്ങണ് ഈ മാങ്ങണ് പറഞ്ഞണ്ട് കൊറെ മു
ഞങ്ങ തോന മാങ്ങണ്ടല്ലേ നമുക്ക്
ആഹ അതന്നെ നമ്മുക്കൊക്കെ നല്ല ഉണ്ടായ നല്ല ല്ല നിന്ന മല്ലിക പിന്നെന്താണ് ബനാന പിന്നെ കാലാപ കാലാപ്പാടി
റംബൂട്ടാൻ ഇല്ലയേ
ഏ ഏ റംബൂട്ടൻ ഉണ്ട് റംബൂട്ടാ മഞ്ഞി ചുവപ്പും നല്ലോണം ഇണ്ടായിന്ന് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞഴ മഴ ആവുമ്പോൾ മഴക്ക ഇവിടുത്തെ ആദ്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേം കിട്ടും മഴ ആകുമ്പോത്തിന് പൂത്ത് കിട്ടും പക്ഷെ ഇവിടെണ്ടാവലേ കൊറച്ച അവസാനത്തക്കാണ് അപ്പൊ ഈ മഴ കൊണ്ട കാണ്ട് ഫുള്ളും എടുക്കയ്യ പായ വിരിച്ചമാതിരി പ പച്ച കായകൾ ഇങ്ങനെ ഒരു തരി ഇല്ലാതെ രണ്ട് മരമാണ് അടുപ്പിച്ച് വെച്ചതാണ് ആ രണ്ട് മര ട് കൊഴഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറ്റമായി കയറ്റ് ഒറ്റ ഒന്നും കിട്ടിയില്ല അയിന് വേണ്ടിട്ട് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ലോം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അതേമാതിരി നല്ല പിന്നെ കിട്ടിയിട്ടാ കിട്ടായില്ല ആർക്കും കിട്ടാത്ത കേസല്ല എല്ലാർക്കുണ്ട് കൊടുത്ത് നല്ലേ കിട്ടിട്ട്
ആ ആ എന്നത്തെ
നല്ല റംമ്പൂട്ടാനാണ് കുരുമെന്ന് പോയിരുന്നഐറ്റോ
ആഹ് അപ്പൊ നമ്മക്ക് മാത്ര തരായിളും ആയിക്കോട്ടെ
അതൊക്കെ ഇങ്ങൾക്ക് എത്തിച്ചരക്കെരങ്ങക്ക് ആ പൈസ ഗൂൾപേ ങ്ങക്ക് അവിടുന്ന് വേങ്ങി തിന്നണല്ല നല്ലത്
അത് അങ്ങനെയൊക്കെ പറയൂ
പിന്നെ
ആഹ പഠിക്കണ കാര്യത്തില് ബെസ്റ്റിനി ഉപുഷ്ടിയേ
അങ്ങനെയില്ലേ ഒക്കെ ഓരോ തലക്ക് നമ്മള് ഓരോ വൈ ക്ക് അങ്ങെ പോയില്ലേ പിന്നെ നമ്മക്ക് കുട്ടികളായി വാരാബ്ദങ്ങളായി അതായി ഇതായി ഇ നമ്മൾ ഫ്രീയായി തൊടങ്ന്നത് കാലമന്നും വേറിട്ട് ഓരോ കാഴച്ചും കാലും
എനിക്ക് തൂങ്ങണ ഒരു സാധനണ്ട് രണ്ട് വയസ്സായിട്ടുള്ളൂ
ആ അങ്ങക്ക് ഇണ്ടല്ലോല്ലേ മേത്ത് കെറേവും.
ഫോണ് മാളെയന്നും പറയണ്ട പ്പവെല്ല്യ കൊയ പ്പല്ല്യ എങ്ങനേം തട്ടിമുട്ടി വാങ്ങണം. ഒരാള് പൈസ തരാണ്ട് എനക്കത് കിട്ടീട്ട് വേണം
ഏ ഞമ്മക്ക് അതാണല്ല ഫോണ് വാങ്ങണന്ന് ആഗ്രഹണ്ട്. പഷെ കയ്യില് പൈസ വേണ്ടേ?
എടി എടി ഇപ്പത്തമോഡല് ഏതാണ് ഇപ്പത്തെ ഇപ്പ ഇപ്പ ഏതാ ഏത്താ ഫോണ് ഐഫോൺ അല്ലാതെ ഇപ്പോ ഏതാണ് നല്ല ഫോണ്?
ഐ ഫോണ് അല്ലാതെ പിന്നെപ്പ സാംസങിന്റെ വൺ ട്വന്റിയോ അങ്ങനെ യേതോ ഒരു ഫോണല്ലേ? അയിന് നല്ല റേറ്റ് ഇല്ലേ? നല്ല റേ
ആ ഓ അതതും ഒരു ലക്ഷം റുപ്യക്കൊണ്ട്.
ആ അതന്നെ.
വൺ സ് എന്ത വൺ സെവൻറി വണ്ണാ?
ഏ?
സെവന്റി വൺ അല്ലേ?
ആ സെവന്റി വൺ അങ്ങനെന്തോ ആണല്ലോ.
ആ എന്റെ ആങ്ങള എന്റെ ആങ്ങൾടെയെക്കെ ഒന്ന് ഒരു ഒന്നര ലക്ഷം ഉറുപെന്റേം ഒന്ന് ഒരു ലക്ഷംറു പ്പിണ്ടി.
ആ ചെലോർക്ക് ഫോണ് ഭയങ്കരക്ക ഇതുള്ളവേണായ്ക്കാരം.
ഐഫോണും ഉണ്ട് പിന്നെ ഓപ്പ നാട്ടില് വന്നിട്ട് ഇ എം ഇ എം ഐക്ക് എന്തേയ്തു വേറെ ഫോണ് വാങ്ങി.
ആ
അപ്പോ ഒന്ന് ഒന്നര ലക്ഷം റുപ്യേന്റെ അത് ചെറിയ ആങ്ങൾന്റെ ഓൻ പുതിയ ഐഫോൺ വാങ്ങിയപ്പോ ഓനെ രണ്ടു മാസം യൂസ്യയ്തിട്ടെ ഉള്ളോന്നണ്.
ഏ
മറ്റേ ഐഫോണ് ആങ്ങൾക്ക് കൊടുത്ത്.
ആ
ആ പൈസക്കാണ് ട്ടാ പൈസ കൊടുത്തിട്ടൊന്നുല്ലേ പൈസക്കാണ്. പിന്നെ പൈസക്കണ് പുതിയേ ഫോണല്ലേ.
ആ
ആ അപ്പോ എന്താണ് അപ്പൻന്റെക്ക ഫോൺണ്ടായിരുന്നില്ല. അപ്പൊ ഓന്റെയക്കെ ഓന്റെയൊക്കെ സാംസങ്ങായ്ന് പയേ ഫോണ്. ന്നിട്ടാഫോണ് എനിക്ക് തന്നു. സാംസങ് സെവൻന്റി വണ്. മുപ്പത്താറായിരം റുപ്യ ഇടണ്ടെ മുപ്പത്തഞ്ച് റുപ്യ.
ഏ.
അഞ്ചുല്ലായ്മളെ.
ആ
ഉം
ന്നായികോട്ടെട്ടോ ഞാൻ വിളിക്കാ.
ആ ശരിടി ഇന്നായിക്കോട്ടെ.
ആ ചെറിയൊരു പണിണ്ട്.
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരിട്ടാ.